എന്തൊക്കെ വിശേഷങ്ങൾ
സുഖം അങ്ങനെ പോണ് എന്താ എന്റെ വിശേഷൊക്കെ
ഉഉം ഇപ്പം സുഖന്യണ് ഇങ്ങനെ പോവണ്ട് ഇപ്പൊ മോൾക്ക് പനിയും ജലദോഷം ഒക്കെയുണ്ട്
ആത് ശരി എന്താ വെള്ളത്തി എന്തെങ്കിലും കളിച്ചനോ
വെള്ളത്തിൽ കളിച്ചിട്ടൊന്നില്ല ഇപ്പൊ വേനൽമയ പേയ് ത്തിതിന് ശേഷം വീട്ടിലൊക്കെ നല്ല കൊതുക്കും ഈച്ചയൊക്കെ കൂടിയിട്ടുണ്ട് ഉം പഴങ്ങളൊക്കെ പിന്നെ ചീഞ്ഞത് കൊണ്ടേ പിന്നെ അതിന്റെ കൂടെ ചിരട്ടയിലൊക്കെ വെള്ളം നിന്ന് കൊതുകുകളൊക്കെ പെരുകീണ് ഇവടെ
അഹ്
അവിടെ കൊതുകുകൾ കൂടുതലുണ്ടോ
ഇവിടെ അങ്ങനെ പ്രശ്നൊന്നുല്ല നല്ല പ്രശ്നംണ്ടോ അല്ല എന്താ ഈ ട്രിപ്പ് പോണ വർത്താനം ട്രിപ്പ് പോണം എന്നൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായി
അതെന്താന്ന് വെച്ചാല് കുറേ ദിവസമായി പ്ലാൻ ചെയ്യുന്നു പിന്നെ ഏഹ് ഈ അടുത്തൊരു ഡേറ്റിലേക്ക് ഫിക്സ് ചെയ്യാനും വേണ്ടി കൺഫേം ചെയ്യാന് ഒരാളോട് പറഞ്ഞിരുന്നു അവരത് കൺഫേം ആക്കിയതും ഇല്ല പിന്നെ ഇന്നലെ അതിന്റെ അപ്ഡേഷൻ ചോയിച്ച ച്ചപ്പോ അപ്പൊ ഒരു വേറെന്താ ആഹ് കൺഫേം ആക്കിയിട്ടില്ല അപ്പ ഇനി ബെഡ്ക്കെ കൂടുതൽ എടുക്കേണ്ടി വരും എല്ലാരും വിവരം അറിയിക്കാ എന്നൊക്കെ പറഞ്ഞിൻ അതില് ഞങ്ങള കൂട്ടത്തിലന്നോരാ ക് ഒരു ആഹ് കുട്ടിക്ക് പനിയൊക്കെ ആയണ്ട് ഇപ്പൊ കഴൂലന്ന് പറഞ്ഞു ന അതിപ്പോ മാറ്റി വെച്ചു ഇനി പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം പോകണം എന്നൊക്കെ പറയണ്ട് നടക്കോന്ന് അറിയില്ല
നടക്കാൻ ചാൻസ് കുറവവാണ് ഇന്ന തന്നെ നമ്മള ആഹ് പെട്ടെന്നാണ്ട് വിചാരിച്ചു പോകുമ്പോഴേ അതൊക്കെ നടക്കുള്ളു പിന്നെ ക്കെ കണക്ക് തന്നെ ആയിരിക്കും ല്ലെ
ഉം ഒരുപാട് പ്ലൻ ആഹ് രസമാണ് അങ്ങനക്കെ
അങ്ങെ ആരെങ്കിലും ഒക്കെ ഒന്ന് ബേക്കടിക്കാനണ്ടാവും ഉം ഉം ഉം അതാണ് ഉം ഉം ഈ എന്റെ ചെടികള കുഴിച്ചിട്ടോ
ചെടികള് കുഴിച്ച കൊറച്ച് കുഴിച്ചിട്ട് ഇനി ഇണ്ട് കുഴിച്ചിടാന് പറഞ്ഞില്ലേ മോൾക്ക് പനി ആയതൊണ്ട് അപ്പൊ മുഴുവൻ ആക്കാൻ കഴഞ്ഞില്ല ബാക്കി കുഴിച്ച് ഇടണം കുറച്ചൊക്കെ ഇവിടെ വീട്ടി എടുത്തും വീടിന്റെ തൊട്ടപ്പുറത്ത സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് കുഴിച്ചിട്ട് ബാക്കി നി രണ്ടുദിവസം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു
എന്ത് എന്തെല്ലാം കൃഷികളല്ലത്
എന്തെല്ലാം ഉള്ളതന്ന് വെച്ചാല് ഞാനിപ്പോ ഈ ഫലവൃക്ഷ തൈകളാണ് ഇപ്പ അധികവും ഇറക്കിയത് കുഴിച്ചിടാൻ അതില് തന്നെ റംബുട്ടാനുണ്ട് പ്ലാവിൻ തൈകൾ മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്ന പ്ലാവ്ണ്ടല്ലോ അതിന്റെ തൈകൾണ്ട് ആഹ് അതുപോലെ പിന്നെ കൊടം പുളി ആഹ് മ സീതപ്പയം അങ്ങനെയുള്ള മാവിന്റെ രണ്ട് മൂന്ന് ഐറ്റം മാവിൻ തൈ
! ! ഈ പുളിയൊക്കെ ഉണ്ടാക്കിയാല് നമുക്ക് ഭക്ഷണത്തൊക്കെ ഇടാനൊക്കെ പറ്റൂലോല്ലേ നമ്മൾ ഉണ്ടാക്ക കുന്നമീൻ കറിയിലേക്കെ ആഹ് കടയിൽ നിന് വാങ്ങണ്ട
അതെ അതെ ഉം ഇവിടെ ആദ്യം ഒരു കൊടമ്പുളീന്റെ മരം ഉണ്ടായിരുന്നു നല്ല വലുതായിട്ട് അത് കായ്ക്കണില്ല അപ്പൊ അപ്പൊ കൊറേ ആളുകൾ പറഞ്ഞു അത് കായ്ക്കണം എന്നുണ്ടെങ്കില് ഒന്നൂടി വേണം അപ്പൊ അങ്ങനെ രണ്ടു മൂന്നാലെണ്ണം ഞങ്ങള് വാങ്ങിയത അപ്പോ
എന്നിട്ട് ഉണ്ടായിട്ടുണ്ടോ ആദ്യത്തെ മ്മേല്
ആഹ് ആദ്യത്തെ മേല് ഇപ്പൊ ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞു കുറച്ചായപ്പ ഇപ്പൊ ചെറിയ കായ്കൾ ഒരു എട്ട് പത്ത് കായകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്
ആഹ് ആഹ് ആഹ് ശരി വേറെ എന്തെല്ലാം കൃഷികൾ നിങ്ങൾ ചെയ്തിട്ട് അതിന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് പഴങ്ങളായാലും പച്ചക്കറികളൊക്കെ ആയിട്ട് കിട്ടിയിട്ടില്ല എന്തെങ്കലാണ്
കിട്ടിത് ഇപ്പോ ആ് റമ്പുട്ടാന് ഒരുപാട് കായ് ണ്ടായിന് പഴിത്തിട്ടില്ല പച്ചേണ് പൈക്കാള്ള സീസൺ ആവണല്ലോ പിന്നെ അതുപോലെ മ ആ അതെ നഴ്‌സറിൽ നിന്നും.. പഴ്പ്പിച്ചൊരു തൈ വാങ്ങി വെച്ചതാ മൂന്ന് നാല് തൈ വെച്ചിരുന്നു മൂന്നെണ്ണത്തിന് മേൽഇപ്പ നെറയെ കായുണ്ട്
ആ അപ്പൊന്ന് ഉണ്ടായിട്ടില്ലേ?
ഉണ്ടായാണ് കായില്ലി ഇക്കൊല്ലം കായ്ച്ചിട്ടില്ല ഇനി അടുത്ത പ്രവശ്യൊക്കെ കായ്ക്കാൻ മതിയായിരിക്കും
അ ആ അങ്ങനെയാണല്ലേആ ശരി പിന്നെ വേറെ ചിക്കു ഒക്കെണ്ടോ?
ആ ചിക്കുണ്ട് ചിക്കു ഒരുപാട് ഞങ്ങള് ഈ നോമ്പിന് കെഴ്ക് ഒരു സമയത്തൊക്കെ ഞങ്ങള് ഒരുപാട്പറി ച്ച് ജൂസുണ്ടാക്കി കുടിച്ചിരുന്നു പ്പളും മരത്ത്മ്മെല് ചെറിയ കായകള്ണ്ട് ഇനിയത് മൂക്കാണ്ട് അതുപോലെ ആ മാവ് മൂന്നൈറ്റം മാവുണ്ട് വീട്ടില് കായ്ക്കുന്നത് ഒന്ന് മൂവാണ്ടന്മാവ് ഒന്ന് കോമാങ്ങ ഒന്ന് പൻസാരമാങ്ങാ പെരുമാവും
ആയ് ശെരി അതൊക്കെണ്ടാവുമ്പോ നമുക്ക് മായങ്കലരാത്ത ഫ്രൂട്ട്സ് വീട്ട്ന്നന്നെ കഴിക്കാലോലേ കാരണം നമുക്കിപ്പം കടകളിനിന്നൊക്കെ കിട്ടുന്നത് മാങ്ങകള് എന്ന് പറഞ്ഞാല് എന്തെലൊക്കെ കീടനാശിനി അടിച്ച് പയിപ്പിച്ചാണ്ടക്കെല്ലേ കിട്ടുന്നത്
ഉം ഉം അതാവൂമ്പോ മ്മക്ക് മക്കൾക്കൊന്നും കൊടുക്കാനും കയ്യൂല വിശ്വ ധൈര്യപൂർവ്വം കൊടുക്കാനൊന്നും കയ്യു
ആ ആ അതെ ഇതാകുമ്പോ നമുക്ക് ധൈര്യത്തില് കഴിക്കാം
അ ആ പിന്നെന്താ ആ തെങ്ങുണ്ട് തെങ്ങ് ഞങ്ങക്കൊരു പത്തൻപത് തെങ്ങൊക്കെണ്ട്
ആ അത് ശരി അപ്പൊ നിങ്ങള് വെളിച്ചെണ്ണക്കെ വീട്ടിലന്നെ, ആട്ടാറാണോ?
ആ അതെ നിങ്ങളൊരു നാലഞ്ച്മാസം കൂടുമ്പോ തേങ്ങ വലിക്കും വലിച്ചാല് ആ വേനൽക്കാലത്ത് ഞങ്ങള് ങ്ങനെക്കാവശ്യമായ താട്ടിവെക്കും ഒര ഞ്ഞൂറ് തേ ങ്ങൊക്കെ പൊട്ടിച്ചാണ്ട് ആട്ടും കൊപ്പറ ണക്കേണ്ട ആ വെളിച്ചെണ്ണാക്കി വെക്കും അത് ഞ ങ്ങക്കൊരരു കൊല്ലത്തേക്കുള്ള വെളിച്ചെണ്ണ അതിലേറെ വെളിച്ചെണ്ണ ഞങ്ങ്ക്ക് കിട് ട്ടാറുണ്ട് പിന്നെങ്ങള് കൊറച്ചൊക്കെ ങ്ങള് കുടുംബത്തിലുള്ളവർക്കൊക്കെ കൊടുക്കും ആ അതെ പിന്നെ ബാക്കി ഞങ്ങക്ക് ഒരുപാട് തേങ്ങ കിട്ടും
നല്ല വെല വരുന്നുണ്ടല്ലോ വെളിച്ചെണ്ണക്കൊക്കെ
ആ പിന്നെ ഞങ്ങള് ഒരുപാട് തേങ്ങ കിട്ട് ണണ്ട് കൊറച്ചൊക്കെ ഞങ്ങളത് വിൽക്കും ചെയ്യും കൊറച്ചൊക്കെ നമ്മള് വീട്ടാവശ്യത്തിനെടുക്ക ആ ശ് ഇപ്പളും രണ്ടേക്കർ സ്ഥലത്ത് നിന്ന് ഞങ്ങക്ക് ഒരുപാട് തേങ്ങേതൊക്കെ കിട്ടുന്നുണ്ട്
അയ്ശരി അപ്പൊത്യാശ്യം എന്താ നമുക്ക് വരുമാനം മാ അതായിട്ട് അതുപയോ
അ ആ ഉപയോഗിക്ക ഇപ്പൊ ഞങ്ങള് ഇപ്രാവശ്യം ഞങ്ങള് നിങ്ങ്ക്കു കൂടുതല് ലാഭകരായിട്ട് തോന്നിയത് ഞങ്ങളിപ്പോ അഞ്ഞൂറ് തേങ്ങ പൊളിച്ചപ്പോ ഞങ്ങക്ക് ഒരു രണ്ടായിര ത്തിലേറെ വെലക്ക് ഞങ്ങളതിന്റെ ചെരട്ട മാത്രം വിറ്റു ഹ്‌
ആ അതൊണ്ട് ചെരട്ടക്ക് ഇപ്പ നല്ല ആ നല്ല വെലണ്ടല്ലോ
ഉം അതെ പിന്നെ അവിടെ എങ്ങനെ എന്താ ചെയ്യല്
ഇവിടേം നമ്മളാട്ടലെന്നേണ് വെളിച്ചെണ്ണ
അ അ അ ആ
അഹ് നീ പറഞ്ഞത്രൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെണ്ട് നമുക്കാട്ടാനുള്ളതൊ ക്കണ്ടാവും വിക്കാനും ചെലടൈമിലൊക്കെ കുറച്ചെടുത്ത് വ് ക്കാറുണ്ട് ഷ അത്ര കൊറെ ഒന്ന്‌ തെങ്ങ് നമുക്കില്ല ഒരു പത്ത് ഇരുപത് ഇരുപതോ ഇരുപതൊക്കെതന്നെ ഉണ്ടാവുള്ളൂ അത്ര തന്നെണ്ട് അറിയില്ലട്ടോ ചെലപ്പോ അത്ര ഉണ്ടാവില്ല
ഓക്കെ ഒക്കെ എന്താ നിനക്കൊരു കല്യാണം ഇണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി കയിഞ്ഞോ?
ഇല്ലല്ല അത് അടുത്ത ഞാറാഴ്ച്ചയാണ് അത് വധു വധുന്റെ വീട്ടിലാണ് ഞമ്മക്ക് കല്യാണം
എ ആതിന് ഡ്രസൊക്കെ സെറ്റായൊ
ഡ്രസ്സ് ഇപ്പം എനിക്ക് ഇപ്പൊ ഒരു കല്യാണണം ഉണ്ടായിരുന്നു എന്റെ ബ്രദറിന്റെ അപ്പൊ അതിന് എട്ത്തെ ഡ്രസ്സ് ഉണ്ട് അത് തന്നെ ഇടാന്ന് വിചാരിച്ചു
ബ്രദറിന്റെ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു
ഉഷാറായിന്നു നല്ല രീതിൽ തന്നെ കഴിഞ്ഞു അപ്പോ അതി ഓരോ സല്ക്കാരും അതൊക്കൊയായിട്ട് ഇങ്ങെനെ കുറച്ച് ബിസിയ്യാണ് ഇപ്പോ അതൊക്കെ കഴിഞ്ഞു ഒരു അടുത്തതായി ഇനി അടുത്ത ഞായറാഴ്ചയാണ് അതിന് ഇപ്പഴത്തെ ബ്രൈഡ് ഒക്കെ ആകുമ്പോള് പല പല പരിപാടികൾ ഉണ്ടല്ലോ എന്താ ബ്രൈട് റ്റു ബി മെഹന്ദി ദധമാക്ക അങ്ങനെ പല പല അതിന്റെക്കെ ഇങ്ങനെ വീഡിയോസ് കാണാറുണ്ട് ഓരോരുത്തര്ത് നല്ല രസമാണ് നല്ല എൻജോയ് ചെയ്തിട്ട് അവർക്കൊക്കെ അത്രയും ആഗ്രഹമാണ് കല്യാണം എന്ന് പറയ്പോ എങ്ങനെ ക്കെ നടത്തണം എന്ള്ള ചിന്താഗതി ഒക്കെ ഓർക് നല്ലൊണം ഇണ്ട് പക്ഷെ നമ്മുടെ എന്റെ ടൈമിലൊന്നും അങ്ങനെ ആയിരുന്നില്ല കല്യാണം വന്ന് വരാ പോവ അത്രേ ഉണ്ടായിരുന്നുള്ള ഇപ്പൊ നല്ല ചെലവാണ് നല്ല ചെലവും വരുന്നുണ്ട് ആണിനും പെണ്ണിനൊക്കെ വരുന്നുണ്ട്
അങ്ങനെയൊക്കെ പരിപാടില്ലാത്തരു കല്യാണം ഇല്ലല്ലേ ഏത് പാവങ്ങളാണ് എന്നുണ്ടെലും എല്ലാ പരിപാടികളും കഴിച്ച് ഫോട്ടോഗ്രാഫർ വെച്ച് അതുപോലെ സ്റ്റേജ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ
ആ അത് അത് നിർബന്ധമായത് പോലെയാണ് ഇപ്പോ
ഉം ഉം അതെ അതെ
ഏത് ക്യാഷ് ഇല്ലെങ്കിലും ആ ഒരു കാര്യത്തിന് എല്ലാവരും അത് അത് നിർബന്ധണ് കല്യാണം എന്ന് പറഞ്ഞാ അങ്ങനെയാണെന്നില്ല ഒരു ചിന്തയാണിപ്പോൾ അതുപോലെ തന്നെ ആണുങ്ങൾക്കും നല്ല ബുദ്ധിമുട്ടാണ്ട് ട്ടെ അവർക്ക് ഐഫോൺ അതുപോലെ കൊറെ ഹാമ്പേഴ്സ് ഇതൊന്നും ഇല്ലാതെ ആരും ആ ആ കാര്യം ചിന്തിക്കേ വേണ്ട
അതെ അന്തൊക്കെ അത് ഇല്ലാഞ്ഞാൽ അതില് കൊറച്ചിലാണ്
കൊറച്ചിലും പെണ്ണിനെ കിട്ടാനുമില്ല അവർക്ക് ഐഫോണിനാണ് നിക്കാഹ് ചെയ്യുന്നത് തന്നെ പറയുന്നത് പോലെയാണല്ലോ
ഉം ഉം
പിന്നെ അവിടെ അവിടെയക്കെ എങ്ങനെയാണ് കല്യാണത്തിന്റെ പരിപാടികളൊക്കെ
ആഹ് ഇവിടെ നിങ്ങൾ പറഞ്ഞ അത്പേലെന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സെയിം തനെയാണ് ഭയങ്കരം ദൂർത്താണ് കല്യാണം വീടുകളിലൊക്കെ ഏത് പാ പെട്ടവരും ഇപ്പൊന്ന പെണ്ണുങ്ങൾ സ്ത്രീകൾക്ക് സ്വർണ്ണം കൊടുക്ണില്യാ ആ പൈസക്കെ കല്യാണം അടിപൊളിയായിട്ട് നടത്താണ് വല്യസ്റ്റേജും ഒപ്പനെ പാട്ട് ഡാൻസ് കോൽകളീം ഇങ്ങനെ ഓരോ പരിപാടികളും പിന്നെ ഇങ്ങനെ ഓരോരോ പരിപാടികളൊക്കെ വെച്ച് കല്യാണം അടിപൊളിയാക്ക
അതെ അതെ
ഉം ഇങ്ങളെ
ഉള്ളത് കൊണ്ട് കല്യാണം അങ്ങോട്ട് ഉഷാറാക്ക ബാക്കിയൊന്നു ഇല്ലെങ്കിലും പിന്നെ കൊറെേ കടം കള്ളി അങ്ങനെയൊക്കെ ആയിട്ടാണ് കടത്തില് മുങ്ങും ചെയും കഴിയുമ്പോഴേക്കും
ആഹ് ആഹ് അതെ പിന്നെന്ന് പറഞ്ഞാല് ഇ പ്പെ പെൺകുട്ടികൾക്കാണ് ഡിമാൻഡ്
ആഹ്‌ അതെ അതെ
ഒര് കാലത്ത്
ആഹ പണ്ടത്തെ കാലം ഇപ്പത്തെ കാലംന്നും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്
അതെ അന്നൊക്കെ പറഞ്ഞാല് പെൺകുട്ടികളുള്ള പാരൻസിന് ടെൻഷനും ബേചാറും ഏനി കുട്ടിനെ കെട്ടിച്ചയക്കണം
പക്ഷെ അതില്ലന്നെല്ല പക്ഷേ പെൺകുട്ടികള് വഴി തെറ്റി പോവാന് നല്ല ഇതുംണ്ട് ഇപ്പത്തെ കാലഘട്ടത്തെ ഓരോ രീതികളോണ്ട് നന്നായിട്ട് വഴി തെറ്റി പോവുന്നുംണ്ട്
ആഹ് ആഹ് അതിണ്ട് അത് വേറെ സൈഡില്ണ്ട്
ഇന്ന ഞാൻ വിളിക്കാട്ടോ എന്റെ മോള് ഇവിടെ കരയിണ്ട് ശെരി